ആ ണ്ട്
എന്താ ചോറക്ക തിന്ന് കെടന്നാ
ക്കല്ല നിസ്കരിക്കാണ്ടെ
കുട്ട്യോളൊക്കെ സ്ക്കൂളുട്ടരനായി തുടങ്ങിക്കൂലെ ന്നാർത്തെ വരോ
ഇല്ല നാലര കൊണ്ട്രാൻ പോണം
എവിടെങ്ങനെ കിടക്കാ ടൈമില്ല ഒക്കെകയുമ്പോത്തിനു ഓരോരുത്തരു ഓരോരുത്തര് വരാനാവോല്ലോ
മ്
ഹ് ഹ് തിരുമ്പലും തോരടലും ഒണുങ്ങലൊക്കെ കഴിഞ്ഞാ
ന്ന് നല്ല വെയിലായൊണ്ട്
ചോറയി ഉം ചോറയിക്കെ കഴിഞ്ഞില്ലല്ലാരും
ഓ കഴിഞ്ഞു
നിങ്ങള അവിടൊക്കെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ കൃഷിയൊക്കെ ഉണ്ടാക്കിയ പന്നികളൊക്കെ വന്നിട്ട് നശിപ്പിക്ക
ആ ബടീണ്ട് പന്നീളന്നെ
ചേമ്പും ചേനേം പൂളയക്കെ കായ്ച്ചു മാന്തി എന്തോ ഒരു ശല്യ ചട്ടാ
ഉം ഭയങ്കര ശല്യണ് ഇവിടെ ഞങ്ങള് ഇത് കെട്ടിക്കേൻ ഓ ഉണ്ട് ഞങ്ങള് സാരി ണ്ടൊക്കെ മറിച്ചക്കേനി
അങ്ങനെ മറച്ച വരുന്നില്ല
വെള്ള സാരിആയ അധികം വരുനില്ല
ഉ് എ ത്രച്ചിട്ട മർക്ക ഞങ്ങക്കൊന്നു പടെ മർക്ക ഞങ്ങളെ കമ്പിവേലി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കപ്പ ങ്ങനൊക്കെ പൊട്ടി പോയി പ്പോ കൊറേ അവ്ട്ന്നങ്ങട്ട് അതികൂടെ ഇതികൂടെ ഒക്കെ വരും ഞങ്ങള ഗയിറ്റടച്ചിട്ട് അപ്പറതികൂടീം ഇപ്പറത്തികൂടി ഒക്കെ വരും
ഉം കൊറച്ച് പൊറത്ത് കൊറച്ച് മലുണ്ട് മലയിലക്കെ ആഴട്ടാ തേങ്ങ അ ഇങ്ങനെ തല്ലിട്ടണ്ട് വെറുതെ കളണ്ട് കേട്ടിടതുണ്ട്
തെങ്ങും തയ്യ് ഒക്കെ പറച്ചിടുണ്ട് ഇതിന്റെ അടത്തെ തേങ്ങെക്കെ ഇങ്ങ തയ്യക്കെ കുഴിച്ചിട്ടാൽ ഗൂഗിളിന്നക്കേ തിന്നുകണ്ട് മോളെ മൂന്ന് പ്രാവശ്യം വിർത്തിയാക്കി മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് പിന്നെ കുത്തൽ നിർത്തി വേണ്ടച്ചിട്ട് ചേമ്പോക്കെ അങ്ങന തന്നെ അപ്പൊ തയ്യാളും ഫ്രൂട്ട്സുകളും അതൊക്കെ ഉണ്ട് അതൊന്നും ഇതാക്കുന്നില്ല ചേന ചേമ്പ് വായ വായയും കുത്തി മുറിച്ച് എണ്ണിപ്പുണ്ടിയൊക്കെ പൂണ്ടെടുത്ത് തിന്നുണ്ട്
ആഹ് അതേപോലെ തന്നെ ഇവിടെ താഴത്തണ്ടായിന് അവക്കങ്ങനെയായിന്ന് ല്ലാം കുത്തി മടാക്കിട
മനുഷ്യന്മാര് പൊളിച്ച മോലെടുക്കുവാല് അന്യകൂണ്ടിയൊക്കെ കണ്ട്
ആ അങ്ങനെന്നെ
ഉം ഇവിടെണ്ട് ഈ ഭാഗതോന്നങ്ങടെത്തിട്ടില്ല ആ ഭാഗത്ത് ഒക്കൊരു വൈക്കാക്കിക്ക്ണ് ചേനിം ചേബെക്കെ കൾച്ചെല്ലാം വൃ വൃത്തിയാക്കിട്ടു പോയി എല്ലാം റെഡി യാക്ക്യച്ച് ന്നല്ലേ അപ്പ ഇവടി എത്തി
ഉം ഇന്ന് ഇതേപോലെ തെങ്ങിനിടാള്ള വളക്കട്ത്ത് മയല്ലേ അപ്പൊ വളത്തെ ട്ടെട്ക്കാവച്ച് ഞാൻ തെങ്ങും തയ്ക്കൊക്കെ
തെങ്ങും തയ്യിന്റെ ചോട്ട് വളമെ ക്കെട്ട അവല് മാന്തണതീ ഇതിനെ ഈ പുയലിനെയൊക്കെ പിടിക്കാനാണതേ ഏഹ് തെങ്ങ് ണ്ടായി അയ്ൻ്റെ ചോടൊക്കെ കാ ച്ച് മാന്ത് മാന്തി എരേനെ പിടിച്ചാ വാമ കെട്ട അതിന്റെ ഇതൊക്കെ വരുമ്പോ പൂയരൊക്കെ ഉണ്ടാവൊല്ലോ അതൊക്കെ താക്കാനാണല്ലോ ഒന്ന് നല്ല കടിച്ചു മാന്തി വെക്കുവല്ലോ മാന്തിട്ട്ണ്ട് മറിച്ചിടും ശല്യം ഞങ്ങടവടൊക്കേ പൈനാപ്പ് പ്പളും മൊല പാ ആയ് ഒന്നും ഉണ്ടാക്കാൻ അതെപോലെ അവിടെ മധിലുവൃത്തിയാക്കാൻ പോയപ്പോ കോഴപ്പില്ല പിലാമേലത്തെ ചക്ക ഇത്ത ചക്കൊക്കെ നല്ലതാവ റ്റു ചക്കന്റെ സ്മെല്ല് കേട്ടാ വരും അൽ
എങ് ഇവിടെ അവടെ ഞങ്ങളെ മൂത്തച്ഛന്റെ വീട് പോര് ചക്ക മറ്റേ ചെറിയ ചെറിയ പിലാവില്ലെ അയിമലൊരു ചക്ക ഇണ്ടായിണ്ട് അയിന്നികുത്തി പോവൊന്നില്ലെയിക്കും
ആഹ് വ്റ്
ഉമ് നല്ല മധുരാണ്
ഓ ഉണ്ട് പടി മുന്നേ വന്ന് ഒണങ്ങ്
ആന്ന് ആന്നെ താഴ ഉണ്ടാവുമ്പം വേസുഖാണ് ഒർക്കെ
ഉണ്ടാവമ്പം എല്ലമട്ടത്തിലെടുക്ക അവർക്ക് ഇതിന്റെ സ്മെല്ല് ആഹ് ആഹ് ഇവിടെ ഞങ്ങള് മ മടലുകൂടി ഇടുല്ലായിരുന്ന് തെങ്ങിന്റൊട്ടിന്ന് എന്നിട്ട് ആ സ്മെല്ല് കേട്ട് വരണ്ടാച്ചിട്ട് പക്ഷെ ഇപ്പ വീ പിന്നേം വേരല്ല് തുടങ്ങിക്ക്‌ണ് ഒര്‌
ഉമ് ഇവിടെ അങ്ങനെ ശല്യാല്ല രാത്രിയൊക്കെ കാണാ ഇങ്ങനെ ഓരോത്തര്‌ വണ്ടീ പോവുമ്പോക്കെ ഇങ്ങനെ ആട്ടും മട്ടും വേലമുറയിലൊക്കെ
കുറേ ഉണ്ടാവും ഒരു ഒന്നും രണ്ടോന്നല്ല ഇറങ്ങാർ പത്തെണ്ണം പയിനെഴണ്ണക്കേ ഒരുമിച്ചിട്ടാറങ്ങാ
ആഹ് ഒരിസവന്നിന്റെ മാപ്പ്‌ള ഇതേപോലെ പണിക്ക് പോകുമ്പോവ മറ്റ മുള്ളം പന്നി ഉണ്ടല്ലോ അയിന് ആ ആ അയിനെ കണ്ടിനി ഇങ്ങോട്ട് അതിന്റെ കൊറെേ കോല് ഉണ്ടാവലോ അതൊക്കെ ഉണ്ട് റോട്ട്മേല്
അല്ല മുള്ളാ ആറ്റങ്ങള് കോടയും കോലാറ്റങ്ങള് ശത്രുക്കളൊക്കെ കണ്ടാവല കൊടേല മേത്തക്കെ തറച്ചുവല്ല തെർച്ച് പോയി തറക്കുവല
അപ്പൊ ഞാൻ എന്താ അറിയില്ല ഞ അതായതാ അറിയില്ല എന്നാലും അറച്ചണ്ട് റോഡ് സൈഡില് പറഞ്ഞ
അതൊണ്ട് ഓര മുള്ളൻ പന്നിനെപ്പ അതിനെ കുടിച്ചാൻ പറ്റൂ പറയില്ല അത് കുടഞ്ഞതാവമ്പോമ്പോ
ആഹ കോടെ
ആ ഓരു കൊടെം ഒരു കൊടെമ്പ തറച്ചനരത് മു കുത്തണ മാതിരി കുത്തല്ല കൂർപ്പണ ഇ അത്വിടെ ഇണ്ടായിത്ള്ള മതിതൊക്കെ
ഉ ഞാന് വന്നന് ഞാന ആദ്യ കാണ എന്താ എന്റെ മൂതാബാന്റെെ മകളർക്ക് വീട്ടിലക്ക് പോയപ്പോ അവിടെ പിന്നെ നറച്ച കാടും തൊക്കള്ള സ്ഥലമാണ് ആന എറങ്ങണ സ്ഥലാണ് എല്ലാരും ഒടന്ന് പോയിന്ന് ആനള ശല്യം കൊണ്ടൊക്കെ മട്ടേ ഇ അടക്കീമ്മ ഇ എത്ത നക്കാനക്കലറി
ഞങ്ങള അവിടെ കൂട്ടിലക്കെ കൊടുങ്ങി ഞങ്ങളെ കൂട്ട തുടങ്ങിയ ഒരു സംട് വലിയൊരു കമ്പിക്കൂട്ണ്ടന്ന ചൂണ്ട അങ്ങനെ ഓരോരോ ജന്തുക്കള ഉണ്ടായിട്ട് കയ്യില് കുടുങ്ങിന്ന രീസം മുള്ളംപന്നി അപ്പ ശെരിക്കു കണ്ടു ഞങ്ങള് കൊറേ ആൾക്കാര് കാണാനായിട്ട് വന്നിന്ന് മുള്ളംപന്നീനെന്നും അങ്ങന കാണാത്തല്ലേ നമ്മൾ ഈ പുസ്തകത്തിലൊക്കെ ചിത്രത്തിലൊക്കെല്ലാം കണ്ടിട്ടുള്ളേരുന്നു അപ്പോ കൊറേ ആൾക്ക ആ കൊറെേ ആൾക്കാര് വന്നീന്ന് കാണാന് ഇവിടെ കൂട്ടില് കിട്ടീട്ട്
ഉ ഞാന്തേപോലെ കേട്ടാ അന്ന് അവിടെ ഫാമുണ്ട് പന്നിയാളെ ഫാം അപ്പൊ അവിടെ പോയിനി ഞങ്ങള് അങ്ങോട്ട അടുക്കൂല എന്തൊരു മണോ അവിടെ ചെന്നിട്ട്ന്ന്
അം
ട്ടാ അടുക്കൂലങ്കട്ടി ഞങ്ങളവിടെ പോയി കണ്ടു പന്നിയളെ അങ്ങനെയാണ് ഞാങ്ക കുന്നത്
കട്ടായ ജില്ല
മെര്ന്ന് അട് ച്ചാണ്ട് തോന്ന്ണ്ട്. അന്നാപ്പ ഏതായാലും കാണ് ണെ പന്ന്യാണ്
ഏഹ് പന്നിന്റെതോ നല്ല സ്മെല്ലാലെ
ഉം അങ്ങട്ട് ചെല്ലൂല എന്താ സ്മെല്ല്ന്നോ. അയ്ല് പന്നിപ്പാലൊക്കെ ഇട്ക്കലുണ്ട് കാരഞ്ഞ കറവേൊക്കെണ്ടോന്ന്ണ്ട്
ഇപ്പൊ എന്തയ്ന് ആ പാലന്താ കാട്ടാവൊ
അത് കൊണ്ടോലല്ലോ ഒട്ക്കും അഹ് സോപ്പ് ക്കൊക്കെ ഉപയോഗിച്ചലും
ക്കേറിക്കൊ
അഹ പറില്ല. സോപ്പൊക്കെ ഉണ്ടാക്കാനൊക്ക് ഉപയോഗിച്ചല്ണ്ട് അറ്ഞ്ഞ്. പറിണേക്ക ആ ഡോവ് സോപ്പൊക്കെ
അഹ് എന്താ എന്താ എല്ലും ചുവപ്പാണൊക്കെ പറിണേക്ക അല്ല എണ്ണമയം മുഖക്കഥ അനുമോ ക്കാനൊക്കെ നല്ലതാണ് അവരുടെ പണ്ടൊക്കെ ഗൾഫ്ന്ന് കൊണ്ട നീന്ന് പണ്ടൊക്കെ ഗൾഫ്ന്ന് വരുമ്പോ ഡോ വന്നെ കൊണ്ടുവന്നീന്നു ആദ്യെക്കെ ഇപ്പ ഇങ്ങനെ ടോവ അല്ലാതെ കാണില് ഇല്യ. പ്പ അല്ലാത്തൊക്കെ കൊണ്ട്രണ. ആദ്യൊക്കെ ഗൾഫ്ന്ന് കൊണ്ടര സോപ്പൊക്കെ ഡോവന്നെയായിരുന്നു
മ് എന്റെപ്പന്നപ്പോ ന്നാൾ കൊണ്ടന്നീനി നിക്ക് ഭയങ്കര ഇഷ്ടമാണ മണം.
ഉം അതൊരു എണ്ണമയാണേല് അയ്ന്റെ അധികം ഒരിതുണ്ടാവൂല ഉം ഉം
പതല്ലല്ലോ വല്ലാതെ
ആഹ് അല്ലാതെ ഇല്ലേ അതും നല്ലതാ നമ്മളെ ശരീരത്തിന് നല്ലതാർണെക്ക നമ്മളീഈ പതക്കണ നല്ലതാക്കുന്ന സോപ്പൊന്നും നമ്മളെ ശരീരത്തിന് നല്ല അതെല്ലോണ്ട്.
ഏഹ് ഞാൻ പറഞ്ഞി ച്ചീ സോപ്പ് അല്ല ഇഷ്ട്ടറിം പോലെ അത് പന്നിപ്പാലോണ്ട്ണ്ടാക്കണന്നൊക്കെ പറഞ്ഞു ഓൽന്നെ കളിയാ
വിലക്കുട്ടണ്ടാവും അതാണ് അതത്ര സോഫ്റ്റ് നോക്കലന്നിനൊക്കെ മുഖത്തിനൊക്കെ നല്ലതാണ് റിണേക്കാ
മ് നമ്മളെ സ്കൂളിൽണ്ടായി ഇതേപോലെ. കുടണ്ടാക്കല് സോപ്പ്ണ്ടാക്കല്
അതിനെയൊക്ക ഇതാക്കാന പന്നിപ്പാലോടുന്ന്കാണ്ടോ?
അല്ല സാധാ സോപ്പിന്റെ കൂട്ട് വാങ്യട്ട് സോപ്പ്ണ്ടാക്കല് പഠപ്പിച്ചല്ലോ
ആ അങ്ങനെ പഠപ്പിച്ചണസ്കൂളോ ന്നിട്ടങ്ങനങ്ങളൊെക്കെ വാങ്ങലുണ്ടായിരുന്നോ
കുട്ട്യാളെ സ്കൂളില് അയ്ല് അമ്മമാർക്ക് പരിസ്ഥിതിയോട്
അത്ശരി ആ ആ ഞമ്മക്കന്നെ ഞമ്മളെ വീട്ടില് കൊണ്ടന്ന്ണ്ടാക്ക കാലം സോപ്പും സാവോനും ആ ലിക്കിഡൊക്കെ ആൻവാഷക്കെണ്ടാക്കാലോ അയ്നുള്ള ഓരോരോ കിറ്റുകൾ കിട്ടും ആ കിറ്റ്മ്മണ്ടാക്കണ രീതി വായിച്ചാല അയ്മ വായി നമുണ്ടാക്ക ഞാനൊരിസം കുറെ മുന്ന കൊണ്ടന്ന് ഇതേപോലെ സോപ്പ്ണ്ടാക്ക സാവോന് സാവോനൊക്കെണ്ടാക്കി പക്ഷെ നമ്മുക്കല്ലോണ്ണം മിക്സയ്യണ്ണം ല്ലോ തോനെ എളക്കാൻ വഴ്ക്കണം കൈയ്യ്ന്കടച്ചില്ള്ളോൽക്കൊന്നും പറ്റൂല. കൊറെ ആയിട്ടാ പിന്നെ ആ ഒരു പ്രാവശ്യത്തന്നേ കൊണ്ടന്നള്ളോ പക്ഷെ നമ്മക്ക് നല്ല ഇതാണ് ലാഭാണ് വെച്ച് നോക്കുമ്പ നമുക്ക് ഇണ്ടാക്കിയ കൊറെ ഉപയോഗിക്കാണ്ടാവും. ഇപ്പ പിന്നെ ആരാ സാവാനൊക്കെ ഉപയോഗിക്കണു സാവോനൊന്നും ഉപയോഗിക്കൂല്ലല്ലോ. ഇപ്പ ആ വാഷിമെഷീനിലിടുമ്പോ നമ്മക്ക് സർഫും അന്റെ ലിക്ക് ടുംക്കെല്ലെ ആവശ്യം. പ്പം സാബൂനൊന്നും യൂസ് ചെയ്യണ്ടല്ലേ ഇപ്പം ആരാകല്ല് മ്മതിരുമ്പാ പ്പോ ണേ അപ്പളല്ലെ സാബൂന്റെ ആവശ്യം ങ്ങളോടൊക്കെ സറ മതി സാവോനൊക്കെവിടെ ഇര്ന്ന് ഉണങ്ങാന്നല്ലാതെ അന്നും ആരുട്ക്കുല
മ് ഞാൻതേപോലെ സ്കൂൾള്ളന്ന് പോണം വിചാരച്ചീനി അപ്പൊ പോവാൻ കഴിഞ്ഞില്ല. കോടൊക്കെ ഇണ്ടാക്കാണെ കുട്ട്യക്ക് സ്കൂൾ ക്ക്ക്കൊണ്ടാനൊക്കെ. നല്ല സുഖല്ല കൊട ആ നല്ലതാണ് പിടിച്ചാലൊക്കെ.
മ്
കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂൾക്കോകുമ്പ കൊടക്കത്ര നന്നൂറ്റിയമ്പോ അഞ്ഞൂറുപ്യന്റെടുത്ത ഒരു കൊടക്കെന്നപ്പൊ
മ്. നല്ല ഒറപ്പുണ്ടാവും നമ്മളന്നെണ്ടാക്കിയതാകു മറ്റേതൊക്കെ നമ്മളീ വാങ്ങണതൊക്കെ പെട്ടെന്നൊക്കെ വിട്ട് പോരാണല്ലോ.
ആ.
ന്നയിക്കോട്ടാ ബാ ഉ ശരി.
ആ അയ്.